ഹലോ നല്ല വിശേഷം നല്ല വിശേഷം തന്നെ ഞാ നിന്നെ നേരത്തെ വിളിച്ചപ്പോ കി കുട്ടിയില്ലല്ലോ നീ എവിടെ പോയിരുന്നേ
അന്തന്ന കാലി ഞനേ എന്റെ വീട്ടിൽ ന്ന് അയൽവാസികളെട്ത്ത്ക്കൊന്ന് പോയ താണ് അപ്പളായിരുന്നു തങ്ങളെ വിളിക്കല് അപ്പൊ എട്‌ ക്കാൻ പറ്റില്ല
അതെ ല്ലേ അതെന്താ എപ്പഴും അവ്ടെ പോവാറ്ണ്ടോ
ഓ പിന്നെന്താ അവിടേന്ന് വെച്ചാല് നറച്ച് കുട്ടികൾണ്ട് കുട്ടികള് മാത്രല്ല പിന്നെ വലിയവരോട് നമുക്ക് സംസാരിക്കാല്ലേ ഈ കുട്ടികളാന്ന് വെച്ച കുട്ടികളെ വച്ചല്ലെങ്കിലോ കളിക്കാ കളിക്കാറ്ഞ്ഞ് വിളിച്ചണ്ടോകും പിന്നെ എന്താ നല്ലൊരു സന്തോഷ ഇള്ളരു അൽവാസ് ഞങ്ങക്ക്ള്ളത് ഞങ്ങ്ക്ക് ഇഷ്ടാണ് കാര്ണം അവര് ഞങ്ങളോട് ഇടപൈകുന്നതും അവര് അങ്ങട്ട് ഇടപൈകുന്ന ഒക്കെ നല്ലൊരു ഇതിലാണ് നിങ്ങളെ അയൽവാസികൾ എങ്ങനെ
ഓ എന്റെ അയൽവാസികളെ കുറിച്ച് പറഞ്ഞാ ചെലപ്പോ ഞങ്ങ ഇന്റെ അയൽവാസികളോട് അത്ര ഇള്ള നല്ല അയൽവാസികള് ചെല്പ്പ്പ നിങ്ങക്കൊന്നും ഉണ്ടാവി ഇല്ല കാരണം ഞാനും ഇന്റെ അയൽവാസികളും ന്നറ് ഞ എനിക്ക് എന്റെ ഞങ്ങള് വേറെ വീട് വെച്ച് താമസിക്കാണ്. കുടുംബത്തിന്ന് കൊറച്ച് വീട് വെച്ച് താമസിക്ക്ണെ. അപ്പൊ എന്റെ എല്ലാ ബുദ്ധിമുട്ട്യേൾക്കും എനിക്ക് എന്റെ ഒരു ഉമ്മാനെപോലെ കാണ്നൊരു താത്ത എന്റെ അയൽവാസി ആയിട്ട്ണ്ട്. അവരെന്താന്ന് വെച്ചാ നല് ല്ല സഹായാണ് ഞൻ ചെറു ഇപ്പത്തിലെ എനിക് എന്റെ ഫസ്റ്റിലെ കുട്ടി മൂന്ന് വയസാകുമ്പോ വീട് മാറി താമസിക്കളതെ. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് നല്ലൊരു സഹായം. ഇന്റെ വീട്ടില് ഇപോ തന്നെ എന്റെ ഉമ്മി ഉപ്പേം പറേണത് അവര്ണ്ടെങ്കി അന ക്ക് ഒരു പേടില്ലല്ലോന്നാണ് അത്രക്കും നല്ലൊരു അയൽ ബന്ധാണ് ഞങ്ങൾ അങ്ങോടും പോവും തൊ തൊട്ടടുത്താണ് വീട് എനിക്ക് എന്റെ വീട്ടി ലിൽരുന്ന് സംസാരിക്കാം അവർക്ക് അവരുടെ വീട്ടി ഇരുന്നിട്ടും ഇങ്ങടും സംസാരിക്കാം പിന്നെ ഞങ്ങൾ എന്ത് ഭക്ഷണം വെച്ചാലും അങ്ങോ ട്ടും ഇങ്ങോട്ടും കൈമാറും ഒക്കെ ചെയ്യും എനിക്ക് ചെല സമയങ്ങൾ തോന്നും അതെ എനി ക്ക് ചെല സമയങ്ങളിൽ എനിക്ക് തോന്നാരിക്കും നമ്മളെ കുടുംബക്കാരെക്കാളു എത്രയോ എന്താ സഹായ ഇണ്ട് അയൽബന്ധന്ന് അതങ്ങനെ തന്നേണ് കുടുംബ ബന്ധം ഉട്ടാണെങ്കി ഞമ്മൾ അയൽവാസികളോട് ഇത്രയും നല്ല അട്പ്പത്തില് നിന്നാ തന്നെ നമുക്ക് അരക്കാനും നമ്മൾ മനുഷ്യന്മാരാണ്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാ എന്തെങ്കിലും ചെറിയൊന്ന് സംഭവിച്ചു എവിടേലും കടക്കണ നമ്മള കുടുംബക്കാര് വരുമ്പെക്ക് നമ്മളെ അയൽവാസികളോടല്ലേ പറയ. അറിയും ചെയ്യ. അപ്പഹ് അഹ് ഇൻക്ക് നല്ലൊരു അയൽബന്ധ ഉണ്ട് എൻ്റെ വീടിൽ
അ അതെ അതേമാരിത്തന്നെ ഞങ്ങക്കും ഞ ഞങ്ങള്ന്ന് വെച്ചാല് സ്ഥിരായിട്ടില്ല വീട് ഞങ്ങള് വീട് പണി നടന്ന്ങ്ങോണ്ടിരിക്കാണ് വാടകക്കാണ് ഇപ്പം നിക്കുന്നത് ഞങ്ങളെ അയൽവാസികൾ എന്ന് പറഞ്ഞാ ഞങ്ങള് കുടുംബം കൂടിയാണ് എന്താന്ന് വെച്ചാൽ അവർക്ക് വല്യ പ്രശ്നം- ഇല്ല എന്നാലും ഞങ്ങളോട് സ്നേഹമൊക്കെ തന്നെ നിങ്ങള് പറഞ്ഞ മാതിരി തന്നെ നമുക്ക് പോയി ഈ അയൽവാസികള് ഒരിക്കലും എന്താ അവരെ ഈറ ഉടു പ്പിക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ നമുക്ക് പറ്റില്ല പറ്റില്ല ന നമുക്ക്എന്തേലും പറ്റിയാ തന്നെ- നിങ്ങള് പറഞ്ഞ മാതിരി- കുടുംബക്കാരെക്കായി മുന്നേ അവരാണ് വര് ദിയ
അതെ അതെ പിന്നെ എന്താന്ന് വെച്ചാല് അപ്പൊ ഇങ്ങൾക്ക് ഇങ്ങനെ വെച്ചാ കൊറെ അയൽബന്ധം ഉണ്ടാവും കാരണം വീടിങ്ങനെ മാറി മാറി താമസിക്കുമ്പോക്കെ അയൽബന്ധങ്ങൾ കൂടുതല് ഉണ്ടാവുല്ലേ ഞമ്മൾക്ക് അയൽബന്ധങ്ങളൊക്കെ കൂട് കൂടുണത് എത്രയും നല്ലതാണ് കാരണം എന്താ വെച്ചാ സമൂഹത്തിലുള്ള എല്ലാ- ആവരുടെ കാഴ്ചപ്പാക് ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓരോ വീട്ടിലെ ഓരോ ഞമ്മളെ കാര്യങ്ങൾ അവരോട് പറയുമ്പോ അവരു കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോഴ കാറും നമ്മുടെ ഓരോ വികസനങ്ങളായിക്കോട്ടെ പോരായ്മകളായിക്കോട്ടെ ഈ സംസാരങ്ങളിലൂടെ തന്നെ നമുക്ക് തിരിച്ചറിയുള്ളൂ നമ്മുടെ വീട്ടിൽ നമ്മളെ ഒറ്റയ്ക്ക് ഇങ്ങനെ വാതിലടച്ച് ഉള്ളിൽ കുത്തിരുന്നാ നമ്മളെന്ത് നാട്ട്യത്തെ കുറിച്ചറിയോ ഒന്നു അറിയുല്ല സ്നേഹവും സൗഹാർദവും അതും ഉണ്ടാവില്ല
ആ ഇനിപ്പ നമ്മൾ വല്ലേ ഉത്സവോ ആഘോഷോ ഒക്കെ ഒരുമിച്ച് ആഘോഷിക്കാനും അവരെ അവർക്ക് നമ്മൾ അയൽവാസികളായിട്ട് ആഘോഷിക്കുമ്പോൾ ഒരു അടിപൊളിയായിട്ട് ആഘോഷിക്കാം പിന്നെ കുട്ടികൾക്കൊക്കെ സൗഹൃദോ സഹകരണോ പഠിക്കാനൊക്കെ അയൽവാസികളായിട്ട് ബന് ന്ധം എന്താ നമു ക്ക് നല്ലൊരു നമുക്ക് ഇപ്പൊ നമ്മള്എ വയസ്സിലുള്ള ഒത്തൊരു കുട്ടി അപ്പുറത്തുണ്ടെങ്കി നമുക്ക് ആ കുട്ടിയോട് ചോദിച്ചു പഠിക്കാനും
അതെ അ അതെ അത് പറഞ്ഞപ്പോഴാണ് എ എൻക് എന്റെചെറിയകുട്ടിയുടെകൂടെഎന്റെതൊട്ടടുത്തന്നെഒരുഎന്താകൂട്ടുകാരുണ്ടാവക്ക്അവരങ്ങനെ വെച്ചാ അവര്ഒരുമിച്ച് കളിക്കും ചെയ്യും ഒരുമിച്ച് ഒരേ സ്കൂളിലൊക്കെയാണ് പോണത് നല്ലൊരു ആനല്ലൊരുഇതാണത്എന്താവച്ചാല് അഉട്ടോക് ഒട്ടൊന്നും അല്ലല്ലോ അവരെഎപ്പഴാപോണച്ച നമ്മളെ വിളിക്കും ഇനി നമ്മൾ എ സ വണ്ടിവന്ന സമയത്ത്ല്ലെങ്ക്‌ അവര് വന്നിട്ടില്ലെങ്കിൽ അവരെനമ്മള് വിളിക്കുംനമ്മളാണെങ്കിഅവരെയുംവിളിക്കുംഅങ്ങനെനല്ലൊരു സൗഹാർദ്ദണ് പഠിപ്പിന്റെ പഠിക്കാനുള്ള ഇനിപ്പോരിക്കും അവർ ക്ലാസ് നടന്നത് അവള് പറയാത്ത വിഷയം മറ്റ മറ്റള് പറഞ് തരും ഇവള് പറയാത്തത് അവള് പറഞ്ഞു തരും അപ്പൊ എല്ലാ വിഷയങ്ങളും അതാണ് നമ്മള് പറഞ്ഞെ എത്രയോ നല്ലൊരു കാഴ്ചപ്പാടാണ് നമ്മൾ അയൽവാസിയോട് നല്ല നിലയിൽ പെരുമാറ എന്നുള്ളത് അത് ഏത് ജാതി കാരാവട്ടെ ഇത് മതക്കാരാവട്ടെ ജാതിയോ മതമോ ഒന്നും ഇതിലൊരു എന്താ ഇതിന്റെ ഒരു ഘടകേ അല്ല പരസ്പരം സ്നേഹിക്കുക എന്നതാണ് നമുക്ക് ഏറ്റവും നമ്മൾ അയൽ ബന്ധ അയൽ ബന്ധങ്ങളോട് ചെയ്യൻ കഴിഞ്ഞഞ് ഏറ്റവും നല്ലൊരു കടമ
അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അത് നിങ്ങ പറഞ്ഞത് ശരിയാണ് എന്താ കര്ന വെച്ചാല് നിങ്ങള് പറ എൻ്റെഅനിയൻവീട്ടില് നമ്മുലൊരു വീട്ടില് ഒറ്റക്കായാലുംപ്രശ്നണ്അതുകൊണ്ട്ഈയൽവാസികൾഇണ്ടായോണ്ട് നമുക്ക് സമയം പോകുന്നു എന്നുള്ളു പിന്നെ ഈ നിങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങളെകുട് ട്ടിക്ള്ളമാതിം, എന്റെഅനിയേനുംഉണ്ട്അപ്പുറത്തൊരുഎ കുട്ടിഅവടെപ്രായത്തിൽതന്നെഅവര്കളിക്കണണ്ടാതന്നെഅറിയാംഅവരുടെപ്രായംഇപ്പൊഅതാണ്അവർകളിക്കല്ലപ്രായണ്അപ്പൊഈകളിക്കാനൊക്കെ ഒരാള് തോണണ്ടെങ്കി അതൊരു നല്ലൊരു കാര്യാണ് ദാലി അയൽവാസികളും ക്കെ പറഞ്ഞ അടിപൊളി തന്നെയണ് ല്ലേ?
അതെ അതെ പിന്നെ പക്ഷെ എന്തെന്ന്ച്ചാല് ഇപം നമ്മളന്ന ഈ നാട്ടിൻ പുറങ്ങളിൽ മാരി ഒന്നല്ല ടൗണുകളിലൊക്കെ ആ ടൗണുകളിലൊക്കെ എങ്ങനെന്ന് വെച്ചാല് ഓ ഓരോകെട്ടിടങ്ങള്ഓരോബിൽഡിങ്ങില് അവര്അ നമ്മള് നമ്മളെ കാര്യം മാത്രം നോക്കി ജീവി ക്യ മറ്റ തൊട്ട അയൽവാസികളുടെ ഒരവസ്ഥ പോലും അറിയാതെ എത്ര എത്ര ജനങ്ങളുണ്ട് ചിലപ്പോ ആ വീട്ടിൽ ഭക്ഷണം വെക്കാൻ പോലും ഒരു സാധനം ഇണ്ടാവൂല്ല ഇനിയിപ്പോ വീട് കണ്ടിട്ട് നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്താനും പറ്റില്ല അവരുടെ സാഹചര്യം അവർക്ക് ജോലിയ ഇണ്ട ട്ടൊ അവർക്ക് വീട് എന്താ അവർക്ക് ഭക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ ഒന്നും ഞമ്മൾ അറിയില്ല അതൊക്കറിയാനാണ് നമ്മള് അറിയണം അതാണ് മറ്റുള്ള സൗഹൃദ ന്ധം അയൽ ബന്ധം എന്നൊ പറഞ്ഞാല് അതറിയാതെ എത്ര എത്ര വീടുകള്ണ്ട് ചിലപ്പോ മരിച്ചത് പോലും പിന്നീട് വല്ല ഫോൺ വഴി വീടൊക്കെ വഴിയിലൂടെ ഒക്കെ അറിയണവര് തൊട്ടടുത്ത കാരം വീട് പറഞ്ഞിട്ട് കാര്യമില്ല ബന്ധങ്ങൾ ഇില്ലാത്തതിന്റെ പേരില എന്തായിരിക്കും മരിച്ചത്പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു കാലഘട്ടാണിപ്പോ പക്ഷെ ഏറെക്കുറെഈ നാട് ട്ടിൻ പുറങ്ങളിലെങ്ങെ ഇങ്ങനെ വെച്ചാലും നല്ല സൗഹാർദ തന്നെയാണ് ഏറെ ഏറെ അധികം മനുഷ്യൻ കഴിയണത്
അതെ അതെ ഞങ്ങള ഇവിടെ അങ്ങന തന്നെ ണ് പക്ഷെ നി നിങ്ങൾ പറഞ്ഞ മാതി കുറച്ച് ദൂരത്തേക്കൊക്കെ പോയാൽ തീരെ ശ്രദ്ധൽട്ടാ അയൽവാസികൾ എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം എൻറെ വാപ്പാടെ ഫ്രണ്ടിൻന്റെറെ അടുത്ത് പോയി ഇത് കോട്ടയ ത്തിലേക്കാണ് പോയത് ഫ്ലാറ്റ് കോട്ടേഴ്സ് എന്നൊക്കെ പറയാ അവിടേക്കാണ് പോയുന്നത് പക്ഷെ അവിടെ പോയപ്പോ അവിടെ ആ വീട്ടിലുള്ള മൂന്നാള് മാത്രയിരുന്നില്ല നിങ്ങൾ പറഞ്ഞ മാതിരി അപ്പുറത്തേക്കൊന്ന് പോവാ നമ്മളെന്തേലും ഇപ്പ ഞങ്ങെന്താ അവിടെ പോയപ്പോ ബിരിയാണി വെച്ചു നമ്മളിപ്പോ ബിരിയാ ണിക്കാച്ചാ
നമ്മൾ തൊട്ടടുത്ത വീട്ടില് ആ കൊടുക്കും അതൊക്കെ ഒരു സന്തോഷള്ള കാര്യല്ലേ അതൊക്കെ അതൊരു സന്തോഷ ആണ് പിന്നെ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരുനല്ലൊരു കാര്യണ് മറ്റുള്ളവരെ സഹായിക്കുക അവരെ സന്തോഷിപ്പിക്കുക അതൊക്കെ ഏതൊരു ഏത് ജാതിയിലായാലും ഏത് മതത്തിലായാലും അതൊക്കെ നല്ലൊരു പുണ്യള്ള കാര്യം തന്നെയാണ് അത് അങ്ങനെയൊക്കെയാണ് ഇതോണ്ടുള്ള നല്ല മെച്ചം നല്ല അത് എറെക്കുറെഈ പട്ടണങ്ങളിലാണ് എങ്ങനെ ഈ സൗഹാർദം സ്നേഹമൊന്നും ഇല്ലാതായിത്
അതെ അത് അത് ശരിയാണ് പിന്നെ പലതും നമ്മള് നിങ്ങള് പറഞ്ഞമാതിരി ജാതിമതൊന്നും നോക്കില്ല കാരണം നമ്മളിപ്പോത അവരിപ്പോ ഓണോ വിഷു ഒക്കെ ആയാല് ഏ നമുക്ക് ഓണ ആയാല് സദ്യ കൊട്ന്നെര്ന്നു നമ്മൾ അതേമാതിരി പെരുന്നാളായൽ അവർക്ക് ബിരിയാണി വെച്ച് കൊടുക്കുന്നു നിങ്ങൾ പറഞ്ഞമാരി മതത്തിനൊന്നും ഒരു വ്യത്യാസം നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം മതംന്ന് പറഞ്ഞ നമ്മളൊക്കെ മനുഷ്യരല്ലേ മനുഷ്യന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരി
അതെ മൻ അതെ അതെ മനുഷ്യ ശര് എല്ലാ മനുഷ്യൻൂടെയും ഒരേ രക്തമാണ് ഓടി രക്തം തന്നെയല്ലേ ഓടിക്കൊണ്ടിരിക്ക്ണത് അതിൽ വ ജാതിയില്ല മതമില്ല ഒന്നല അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇൻക്കൊരു ഓർമ്മാന്നത് ഞങ്ങളെ തൊട്ടടുത്തൊരു നാല് പെര അപ്പുറത്തുണ്ട് ഹിന്ദൂസാണ് താമസിക്കണത് അവര് ഇതേമാതിരി ഓണ ആയി കഴിഞ്ഞാല് ഞങ്ങളെ വീട്ടിലുള്ള കു കുട്ടികളൊക്കെ വിളിക്കും പിന്നെ ഞാനങ്ങനെ പോവാറില്ല വലിയവരെല്ലാരും അങ്ങനെ പോയാപ്പോ അവര്ക്ക് ബുദ്ധിമുട്ടു ആണ് കൊറേ വീട്ടുകാര് ചെല്ലുമ്പോ അവർ കുട്ടിട്ട്യോളൊക്കെ പോകും ന്നിട്ട് കുട്ട്യാളര്ത്ത് അവരെ വീട്ടില് വെച്ച പ്രത്യേകായിട്ട് ഉണ്ടാക്കിയ പായസം പിന്നെ അവരെ വീട്ടിലുണ്ടാക്കിയ നല്ല നല്ല ഫുഡ് ഒക്കെ നമ്മുക്ക് കൊടുത്തു വിടും എന്ത് സന്തോഷമാണെന്ന് വെച്ചിട്ടാ ഇനി നമ്മളായിക്കോട്ടെ ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ പെരുന്നാക്കെ പെരുന്നാക്ക് ബിരിയാണി വെച്ചാ അവർക്കൊരു പാത്രത്തി കൊടുക്കും അതൊക്കെ ഒരു ഭയങ്കര സന്തോഷം അവ ആ അയ്യേ ഹിൻ നമ്മളെ മുസ്ലിംസിനെക്കാളും അവിടെ ഇ ഒ ഹിന്ദൂസ് ബടെ കൂടുതൽ ഏറെക്കുറേ മുസ്ലിംസ് ആണ് ഒന്ന് രണ്ട് വീടുള്ളു ഹിന്ദൂസ് പക്ഷേ അവർക്ക് തന്നെ ഒരു പെുന്നാളൊക്കായ പല വീട്ടിന്ന് ഭക്ഷണം കിട്ടും ഇനി അതുപോലെ തന്നെ നോമ്പ് തുറക്കൊക്കെ നമ്മളെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിക്ക്ണെങ്കി അത് കൊണ്ടേ കൊടുക്കും അങ്ങനെ നല്ല നല്ലൊരു സാഹചര്യം ചര്യം നല്ലൊരു ബന്ധാണ് ഞങ്ങളെ ഈ നാട്ടും പൊർത്ത്
അത് നിങ്ങള് പറഞ്ഞത് ശരിയാണ് പിന്നെ എന്താന്ന് വെച്ചാല് നമ്മൾ നിങ്ങള് പറഞ്ഞ മാതിരിതന്നെ ഏ
ത് ഹിന്ദൂസ് മറ്റ മറ്റ് ജാതിക്കാരൊന്നും ഇല്ല്യ ക്രിസ്ത്യൻസോ ഒന്നും ഇല്ല്യ
ഇണ്ട് ഞങ്ങൾ താമസിക്കുന്നോട്ത്ത് ഈ ഹിന്ദൂസ്ണ്ട് പക്ഷേ ക്രിസ്ത്യൻസ് കുറച്ച് ദൂരെ പോണം ഈ ഹിന്ദു ഹിന്ദുക്കൾന്ന് പറഞ്ഞാൽ നിങ്ങള് പറഞ്ഞ മാതിരി ഈ എല്ലായിടത്തും ഏ അവര് അവർക്കും ഉണ്ട് സ്നേഹം നമ്മള് പറയ്ണ മാതിരി എന്താ ചെലര് പറയും എന്താ ഹിന്ദുക്കള് എ അവര് ജാതിയിലും മതം ഇപ്പോളും ഉണ്ട് ജാതി മത വ്യത്യാസങ്ങള് അത് ഒരിക്കലും പറ്റില്ല ഈ ജാതിന്ന് പറഞ്ഞാ അവർ നമ്മള് മനുഷ്യരല്ലേ ഓല് നമ്മള് ഒരേമാതിരി കാണണം ഞങ്ങളളവിടീം ഉണ്ട്ട്ടോ ഹിന്ദുസൊക്കെ അവർക്ക് ഞങ്ങള് ഫുഡ് വെച്ചൊടുക്കും അവരിങ്ങട്ടും തരും ഇപ്പൊ ഞങ്ങള് ഓണത്തിന് ഇപ്പതാ പാലട പായസം എൻ്റെ ഉപ്പാന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ പാലടപ്പായസം ഞങ്ങക്ക് കൊർച്ച് എല്ലാ കൊല്ലും ഞങ്ങക്ക് ആ ഏ ഈ പച്ചക്കറികളൊക്കെ ഓണത്തിന് ഉണ്ടാവൂലെ അ ഒക്കെ ഞങ്ങക്ക് കൊണ്ടു തരാറുണ്ട് അതേമാതിരി ഞങ്ങളും അവരെ പെരുന്നാക്ക് വിളിച്ച് ഏ പരിപാടി ഒക്കെ ഉണ്ടാക്കാറുണ്ട്
എന്നെ സംബന്ധിച്ച് എനിക്ക് എങ്ങനെ ഇഷ്ടംന്നറിയോ പിന്നെ എല്ലാ ജാതിക്കാരും നമ്മുടെ അയൽപക്കങ്ങളില് വേണം എന്താ വച്ചാ അവരുടെ ആചാരങ്ങള് അവരുടെ ഓരോ പ്രവർത്തി വ്യക്തികള് അവരുടെ ആഘോഷങ്ങള് അതൊക്കെ ഞമ്മക്കും കണ്ടു മനസ്സിലാക്കാലോ അതിനോടൊ എനിക്ക് ഭയങ്കര താല്പര്യാണ് എനിക്ക് പറഞ്ഞു വന്ന ഇവിടെ തൊട്ടടുത്തൊന്നും എന്താ ക്രൈസ്തവര്ല്ല ഇനി അവരെ ആചാരങ്ങൾ അവരെ കുറിച്ചൊന്നും നമ്മക്കറിയില്ലല്ലോ ഇനി ഞമ്മക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ വിളിക്കാ
ആഹപിന്നെ വിളിക്കന്നാ ശരിട്ടോ
ക്കെ ഓക്കെ